ഹലോ ആഹ് കേൾക്കാം ങ്ങൾക്ക് കേൾക്കാവോ
ആഹ് കേക്കാം കേക്കാം എന്തൊക്കെയുണ്ട് വിശേഷം
എന്തൊക്കെ ഇങ്ങളെ വർത്താനം
ആഹാ മഴയുണ്ടോ? വിശേഷന്നൂല്ല? സുഖമായിട്ടിരിക്കുന്നു മഴയുണ്ടോ?
മയൊന്നുല്ല ഇന്നൊക്കെ നല്ല കാലാവസ്ഥയാണ് എന്തെല്ല അവിടുത്തെ കാലാവസ്ഥ?
ആ ഇവിടെ കുഴപ്പൊന്നുല്ല നല്ല വെയിലാണ് തുണിയൊക്കെ അലക്കി ഇട്ടിരിക്കുന്നു ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്നു.
ആഹ് അല്ല ഇപ്പോ നല്ല വെയിലുണ്ട് ചൂടുള്ള വെയിൽ തന്നെ ആണ് ഉം ഇപ്പൊ ഇപ്പൊന്നും പ്രതീക്ഷിക്കണ്ട നാല് മണിക്ക് ശേഷം ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം ഇങ്ങൾ കഴിച്ചോ?
ഇല്ല കഴിച്ചില്ല കഴിക്കണം സമയായി വരുന്ന്
ഉം എന്തുവാ?
ഉണ്ടാക്കിയോ ചോദിക്കാ
ആഹ് എല്ലാം ആയി എല്ലാം ആയി എല്ലാം ആയി.
ഉം കഴിച്ചാൽ മതിയാവുലെ ഇനി ആഹ്. ടൈം ആവോ രാത്രി ഒക്കെ ആവോ നല്ല ടൈം ആവോ കഴിക്കാന് ഉച്ച രണ്ടു മണി ഒക്കെ ആവോ?
ഏയ്‌ അത്രേ പോവൂല കുറച്ചു കൂടെ കഴിയുമ്പത്തേക്കും പ്പോ മോളുണ്ടേ അപ്പൊ അവക്ക് കൊടുത്തിട്ട് ട്ട് ഇങ്ങനെ ഇരിക്ക ഇനി കുറച്ചു കഴിഞ്ഞിട്ട് കഴിക്കണം ഉം പിന്നെ എന്തെക്കെണ്ട് വേറെ വിശേഷങ്ങൾ?
എന്താ എല്ലാത്തിനും ഓരോ ടൈം ആക്കാരല്ലേ പറയാ കഴിക്കാനേ
അതെ അതെ അതെ..
ആഹ് എന്നിട്ട് മോള് എന്ത് ചെയ്യണ ഇപ്പോ ഫുഡ് കഴിച്ചു ഉറങ്ങിയോ?
ആ ഉറങ്ങിയില്ല ഉറക്ക എഴുന്നേറ്റതാണ് ഇനി കുറച്ച് കൂടി കഴിയും ഉറങ്ങാൻ വേണ്ടിട്ട് ഒന്നര വയസ്സ് ഉം ചെറിയ കുട്ടിയാ
ങ്ങനെ കുറുമ്പൊക്കെ കാട്ടോ കുട്ടി?
അത് നല്ല കുസൃതിയാണ് ഇതിപ്പോ ഒന്ന് ഇനി ഒന്നും കൂടെ ഒന്ന് ഉറങ്ങിയാ മതിന്ന് വിചാരിച്ചിരിക്കുവാ
ആഹ് രാത്രി ഉറങ്ങോ?
ഇതിപ്പോ നടക്കാൻ തുടങ്ങിയ കാരണം മുറ്റത്തേക്ക് ഇറങ്ങും രാത്രി വലിയ കുഴപ്പൊന്നുല്ല ചില ദിവസം ദിവസങ്ങളിൽ ലേറ്റ് ആകും പിന്നെ നമ്മുടെ കൂടെ അങ്ങ് ഉറങ്ങിക്കോളും രാവിലെ എണീക്കുള്ളൂ
ആഹ് പിന്നെ കുഴപ്പൊന്നുല്ല നമ്മള് എണീറ്റ് പോരുമ്പോ നമ്മളെ പിന്നാലെ പോരുവോ?
ആഹ് അതാണ് പ്രശ്നം നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയാ പുറകെ ഇങ്ങ് പോരും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം
ആഹ് ഇനിയാ നമ്മള് നോക്കണ്ടത്
അയ്യോ ഇനിയാണ് എന്റെ പൊന്നെ ഇനി ഭക്ഷണം കഴിക്കാൻ അത് പുറകെ ഓടാ ഫുഡൊക്കെ ആയിട്ട് പുറകെ പോണം
ഇനി ഒരു കളിക്കണ്ടതായിലേ അപ്പൊ ഇനി ഫുഡിനോടൊന്നും ഓല്ക്ക് വല്യത്ണ്ടാവില്ല കളി - ക്കണം കളിക്കണം എന്നല്ല ചിന്തയ്ക്കാരം ആ
ഉം പിന്നെ വെള്ളത്തി ക്കളി ഒക്കെയാ ഇപ്പം
ആഹ്
ഇപ്പ മഴക്കാലൊക്കെ ആ ഒരുപ്പ ഇപ്പൊ വെയിലുണ്ടന്ന് പറഞ്ഞാലേയ് പുറത്തേക്കൊക്കെ ഇറങ്ങിയാല് ആകപ്പാടതല്ലേ
മയ ആകുമ്പോളും ആണ് ഇടങ്ങേറ് കുട്ടിയേൾക്ക് അസുഖങ്ങൾ വരാൻ വേഗ മഴത്തേക്ക് ഇറങ്ങിയ കാലാവസ്ഥ ശരില്ല ന്നിട്ട് എന്താ ഫുഡൊക്കെ ണ്ടാക്കി? ആഹ് ഇപ്പൊ തോടക്കല്ലേ?
ഉം ആഹ് ഇന്നലെ മീനും ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചു ചോളൂ പക്ഷെ ചോറ് കഴിക്കത്തില്ല ചോറ് കഴിക്കാൻ അവക്ക് ബുദ്ധിമുട്ടാ
ആഹ് അലിയിച്ച് കൊടുക്കലാ മിക്സിയില്?
അല്ല അല്ല അല്ലാണ്ട് കൊടുക്കും ആ അല്ലാണ്ട് കൊടുക്കും പക്ഷേ ചോറ് അപ്പം ഡോക്ടർ പറഞ്ഞത് ഈ അരിയാഹാരം എന്തെങ്കിലും ഒന്ന് ഒരു നേരങ്കിലും കൊടുക്കണ്ടേ കഴിക്കണ്ടേ?
ആഹ് അല്ല അവർക്ക് ചമക്കാ വെയ് ക്കാത്ത ഇടങ്ങേറ?
ആഹ് ഒരു പല്ലൊക്കെ ഉണ്ട് അത് വേറെ പ്രശ്നൊന്നുല്ല കഴിക്കും പക്ഷെ ചോറ് ഇഷ്ടല്ല പുള്ളിക്കാരിക്ക് ചോറിനോട് താല്പര്യേല്ല ഇപ്പം അങ്ങനെല്ലപ്പൊ നമ്മള് ഈ ഇഡ്ലി ദോശ ചപ്പാത്തി അതൊക്കെ കഴിക്കും
ആഹ്
പിന്നെ കറികളാണ് കൂടുതല് ഇഷ്ടം ചോറ് വെച്ചാല് ഇപ്പോ അവിയല് അതൊക്കെ കറി സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ കഴിക്കുള്ളൂ
ആഹ് ആ എന്നാലും പച്ചക്കറികള് തിന്ന്ണുണ്ടല്ലോ അതെന്നെ ഒരിതാ ചെലെ കു-
ആ അങ്ങനെ ആയിരിക്ക പക്ഷെ ചോറ് മാത്രേള്ളൂ ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നല്ലേ ഫുഡൊക്കെ വല്യേ കുഴപ്പം പ്പില്ല ക്ഷെ കഴിക്കുന്നുണ്ട്
ആഹ് പെയ്ക്കന്നേ ന്നിട്ടിപ്പ വികൃതിയാട്ടാ?
വികൃതികാട്ടാണ് അപ്പം ടി വി വെച്ചിട്ടുണ്ട് അപ്പം ഓരോ ഇത് കാർടൂൺ മാത്രെ കാണുള്ളൂ പക്ഷെ മാറ്റി മാറ്റി മാറ്റി കിട്ടണം ഒരു പാട്ട് കഴിയുമ്പഴത്തേക്ക് അപ്പെ എടുത്താ അപ്പൊ മാറ്റും വേണ്ട ഒടനെ അടുത്ത് വയ്ക്കും വേണ്ട പിന്നേം പിന്നേം മാറ്റി മാറ്റി മടുക്ക് നമ്മള്
ആഹ് പരസ്യവാനും പറ്റണ്ടാവൂല
ആഹ് അതെ അതെ
ഉം അങ്ങനെ ഒരു പ്രായപ്പഅതല്ലേ വികൃതി
ഒരു ബിസിനസ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പ ഇനിക്ക് ഫസ്റ്റ് ആദ്യത്തെ കുട്ടിയാണ് ഒരാളെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ ആ
എനിക്കിപ്പൊ ഒരു മോളെന്നെ ഉള്ളൂ ചെറിയ മോളാ രണ്ടു മാസ ആയിട്ടുള്ളു
ആഹ്
ആഹ്
ഹ് ഹ് ഹും ഇപ്പൊക്ക ഉറങ്ങോ ഉറങ്ങോ വഴക്കുണ്ടോ?
ഇല്ലാ എന്താ പകലൊന്നും കൊഴപ്പല്ല രാത്രി ഇച്ചിരി ആള് കുറച്ച് ഇതാണ് ഉറങ്ങണെങ്കി ഇത്തിരി പണിയാണ് ഒരു മണിയൊക്കെ
ആഹ് ആ പക്ഷെ എൻറത് മോളും ഇതുപോലെ ആയിരുന്നു ഒരു ആ ഏഴ് മാസത്തോളം ള്ള രാത്രി ഉറങ്ങത്തില്ല ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷെ ഇപ്പം നേരെ തിരിച്ചായി പ്പോ നന്നായിട്
ഉർ ഉറക്കുണുണ്ട് ആ ഉറങ്ങാ തന്നെ നമ്മക്ക് ക്കൊരു സമാധാനാണേ ഓരോ ഉറങ്ങുമ്പോഴല്ലേ നമ്മുക്ക ഒന്ന് ഫ്രീ ആവുള്ളൂ
ആഹ ഉ പിന്നെ ഉറങ്ങിയില്ലെങ്കി നമ്മൾ ഭക്ഷണം കഴിച്ചാ കൂടി നമ്മുടെ ശരീരത്തേ ഏക്കത്തില്ല.
ആ പിന്നെ അർഞ്ഞാല് ഓൽ എണീറ്റ് നമ്മളും ഇങ്ങനെ എടുത്ത് നടക്കണം കട് കെട്ന്ന് കളിച്ചൂല്ല ഒന്നുല്ല.
അതെ അതെ അതെ അയ്യോ ഇതുപോലെന്നെയായിരുന്നു എന്റതും ക്ഷേ മാറും കേട്ടോ കൊറെ കഴിയുമ്പോ എനിക്ക്. എല്ലാരും അങ്ങനെ ന്നെയാ പറയുന്നത് നേരത്തെ കുഞ്ഞുങ്ങൾ ഉറക്കാത്ത പെ കുട്ടികളുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോ അവർ നമ്മെ നന്നായിട്ട്. ച്ചെ ഒർക്കിക്കൊളന്ന്.
ഉം ഉ ആഹ് അല്ലെ ഇവൾ പക് ഇവര് നന്നായിട്ട് ഒർങ്ങു തേപ്പ വൈകുന്നേരം ഒരു നാലുമണി അഞ്ച് മണിക്കൊക്കെനീച്ചാ. പിന്നെങ്ങനെ നമ്മുടെ മേ നമ്മുടെ മേത്ത് കെടന്നൊർങ്ങാ. അങ്ങനെയ അവൾക്ക് ഇഷ്ടാ അപ്പൊ നമ്മള് അനക്കിയോ അപ്പൊ നീച്ചും. അപ്പോളെ ഒർക്കം കഴിഞ്ഞു ആ പിന്നെ കൊർച്ചേരൊന്ന് ചെൽ ഇപ്പ അമ്മള് ഇടുക്കാണെങ്കിൽ കൊഴപ്പണ്ടാവുല കെടക്കാണെങ്കി. ചെൽപ്പോ കൊറച്ചേരെ കെടന്ന് കളിച്ചു ചെൽപ്പോ കളിച്ചേല്ല. അപ്പൊ കര്യാൻ തൊടങ്ങുമ്പോ നമ്മൾ ഇട്ക്കും പിന്നെ ഒന്ന് കൊർച്ചേര ഒർങ്ങും. അങ്ങനെ നമ്മളെ ഹ് കയ്യിന്ന് കൊർച്ചേരം ഇങ്ങനെ ഒങ്ങി ഒർങ്ങി എന്തിയ അഞ്ച് ഒര് പത്ത് മിനിറ്റ് ഒറങ്ങീട്ട് അങ്ങനെ രാത്രി ഒരു മണി വരെ ഇരിക്കോള്. ആഹ് ഒരു മണി കഴിഞ്ഞിട്ട് പിന്നെ അവള് ഒറങ്ങുളൂ പിന്നെ അവളെണീക്കൂല പിന്നെ നേ പിന്നെ ഓള് രാവിലെ ആവും പിന്നെ അങ്ങനെ പാലുടുക്കാൻ എണീക്കും അങ്ങനെ കെടക്കും. ഇഞ്ഞ്പ്പോ ഒര് വൈകുന്നേരം വരെ ഇങ്ങൻ തന്നെക്കാരം.
ഇങ്ങൻ തന്നെ ആഹ് പക്ഷെ പകല് എന്നാലും നമുക്കിന്ന് രാത്രി ഒന്ന് കെടക്കാനൊരു ഇതല്ലേ.
ആഹ രാത്ര രാ ആഹ് നമ്മളെ ഒർക്കം രാത്രിയാണ് ഇനി പകലൊന്നും കെടന്ന് ഒറങ്ങുല അങ്ങനെയൊന്നുണ്ട് എത്ര ഒർങ്ങാ കെടന്നാലും ചെലപ്പോ ഒറങ്ങൂല
ശീല ഇല്ലെങ്കി നമുക്ക് പകല് കെടന്നാലും ഒറക്കം വരത്തില്ല
ആഹ് നല്ല നമ്മള് തടി നല്ല ക്ഷീണിച്ചാ ചെൽപ്പോ അങ്ങനെ കെടന്നൊറങ്ങും ചെൽപ്പോ നമ്മൾ എത്ര മണിക്കൂർ നേരം ഒറങ്ങാൻ വേണ്ടി കെടന്നാലും ഒറങ്ങൂല
അതെ അതെ അതെ അതെ
ചെൽപ്പോ ഒറക്കം വരുമ്പളേക്കാരോൽ നീക്കും ചെയ്യും
അതെ അതെ നമുക്ക് എങ്ങനെയാണിലും നമ്മുടെ ഒറക്കം എന്തായാലും ഒരു കണക്കിൽ പർഞ്ഞാ കൊറവാ
ആഹ് നമുക്ക് കൊറവന്നെയ എന്നാലും വല്യ കൊഴപ്പൊന്നില്ല എന്നാലും തടിക്ക് ക്ക് ക്ഷീണൊന്നും വരാ പറ്റണില്ല പിന്നെ വീട്ടില് നോ നോക്കാനും ആളുണ്ടാവോണ്ട് മാറി മാറി നോക്കും ഉം
അതെ അതെ അതെ അതൊരു കാര്യാണ് ഞാനിപ്പോ എൻറെ വീട്ടില
ആഹ് നിന്റെ വീട്ടിലാണ്ല്ലേ എന്നാ വന്നു
എന്നെ നോക്കാനാണല്ലോ അവിടെ പക്ഷെ ഞാനും അവിടുത്തെ അമ്മയും ഹസ്ബന്റും മാത്രമേ ഉള്ളു. വേറെ ആരും ഇല്ല ഇപ്പ എല്ലാരും ജോലിക്ക് പോവും ഞാനും മോളും തന്നെ
ആഹ് അപ്പൊ ഞമ്മളെന്നെ നോക്കണം ആ വീട്ടിൽ ആരുല്ലെങ്കി തന്നെ ഇവർക്ക് കുറുമ്പ് കൂടുതലാ
അയ്യോ ആണെന്ന് ഞാൻ പിന്നെ ഹ് ഡോറൊക്കെ ഫുള് അടച്ചിട്ട് ട്ട് വെളിൽ എറക്കുന്ന പരിപാടിയില്ല മുറിക്കകത്ത് അല്ലെങ്കിൽ ഓ ആഹ് ഫ്രണ്ടിലും ബാക്കിലുംക്കെ ഡോറടച്ച് ഇങ്ങനെ നിക്കും
ഔ ഇൻക്ക് വാതില അടച്ചിട്ടി ഇരിക്കണതേ ഇഷ്ട്ടല്ല ഇൻക്കിപ്പളും ജനലും വാതിലൊക്കെ തൊറന്നിട്ട് നല്ല കാ
ല്ല എ
അ തട്ടി
സിറ്റൗട്ടിലേക്ക് ഒന്ന് എറങ്ങി പോവാണ്ടിരിക്ക ഇപ്പൊ നടക്കാ തൊടങ്ങിയോണ്ടേ
ആഹ് അല്ല ഇൻക്കയി ഇനിയിപ്പ എന്റെ കുട്ടി വലുതാവുമ്പെന്റെ അവസ്ഥ എന്താക്കാരെന്ന എനിക്കിപ്പ ഇഷ്ട്ടല്ല എന്താലും വാതിലട ച്ചത് ഇവിടെ ആരെങ്കിലും വാതിലട്ച്ചിട്ട ഞാൻ വേം തൊർന്ന്ടും എനിക്കിഷ്ടെ അല്ല കാറ്റു വെളിച്ചുങ്ങനെ തട്ടണം എനിക്ക് നമുക്കിങ്ങനെ പൊറത്ത്ക്ക് നോ ക്കുമ്പോ ഇങ്ങനെല്ലാതും കാണണം
അതെ അതെ അതെ അതെ പിന്നെ എന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരക്കെ ആവുമ്പഴത്തേക്ക് ഞാൻ പിന്നെ ഇവളു ആയിട്ട് വെളിയിലോട്ടക്ക എറങ്ങി ജസ്റ്റ് വഴിയിലോ നമ്മട അതുവഴി സൈഡ് വഴിയൊക്കെ ഇങ്ങനെ നടക്കും അല്ലെങ്കി മ്മട പണി നടക്കൂല്ല പകല് ആ അടുക്കളയില് വരുമ്പോ ആ പുറകെ വരും ഓരോന്നെടുക്കും കത്തിയെടുക്കും അതെടുക്കും എന്നന്നെല്ലാം മാറ്റി വെച്ചേക്ക
ആ
അതെ അതെ അതെ ഉം ഉം
പറ്റാത്ത
അതെതെ ആഹ് അതിപ്പപ്പോ എന്താ പറയാ നമ്മള് കളിക്കണ സാധനങ്ങളൊന്നും അതൊന്നും കളി അതൊന്നും വേണ്ടല്ലോ അപ്പം അട് ക്കളയിലുള്ള സാധനങ്ങള് പാത്രങ്ങളും തുണി അത് ഇതൊക്കെയല്ലേ വേണ്ടത് മെയിനായിട്ട് റിമോട്ട്
ആഹ
ഉം എത്ര വില കൂടിയ സാധനം വാങ്ങിച്ചാലും അതൊന്നും
വേ ചില കുട്ടികളാണെങ്കിൽ വേം കടർത്തും വാങ്ങിട്ട് മിനിറ്റ് ആയിട്ട ഉണ്ടാവുള്ളൂ അപ്പത്തന അടർത്തും
ഉം അവനിവിടെ ടിവി കുറച്ച് ഫോണ് ഒക്കെ കുറവാ അത് കാരണം സംസാരിക്കുയേ നമ്മുക്കിപ്പം
ആഹ അല്ല അത് തന്നെ നല്ലത് ഫോണും ടിവിം കൊറക്കണ തന്നെ ഇപ്പത്തെ കുട്ടികളൊക്കെ താത്താൻ്റെ കുട്ടികളൊക്കെ ഫുള്ള് ടിവിന്റാളാ എന്താ കറണ്ട് പോയാല് എന്ത് ഇന്നര് എന്താണ് ഫോൺ മക്കാണ് വര്ക പിന്നെ ഭയങ്കര വാശിയ കുറുമ്പാട്ടും ഫോണ് തന്നളാ തന്നളാന്ന് പറഞ്ഞ് ഞമ്മളെ തല്ലും, ഇപ്പൊ ന്റെട്ത്ത്ക്കൊക്കെ വരും ന്റെ ഫോണ് തരൊച്ചിട്ട് തെരൂല പർഞ്ഞന്നെന് ആ കുട്ടിനെ നീപ്പിച്ചു കുട്ടിനെ നുള്ളും കുട്ടിന തല്ലും അവ ഞമ്മൾ കൊടുക്കുവലൊ കര്ന്റ്ണ്ടെങ്കി എന്ത്യ്യും, ആഹ് കർന്റ്ണ്ടെങ്കി അ എന്താ അയ് അതിൻ്റെ മുന്നിലിരിക്കും അയ്ൻ്റെ മുന്നിൽ ന്ന ച്ചാനല് മാറ്റിട്ട് രു പരസ്യാവുമ്പടുത്തത് ടു എല്ലാത്തിനും പരസ്യാണെങ്കിൽ അപ്പളും അർഞ്ഞു വരും
അതെ അതെ ഇവിടെ പിന്നെ ഒരു നേര ഇപ്പം രാവിലെയൊക്കെ വെക്കുവാണെങ്കിൽ പിന്നെ വൈകുന്നേരം ഒക്കെ വെക്കൊള്ളൂ ഉച്ച വരെ ആ ഒരു സമയത്ത് ഇവള്ടെ കൂടെയിരിക്കും, പിന്നെ സംസാരിക്കും, അങ്ങനെ ആഹ് അല്ലെങ്കിൽ സംസാരിക്കത്തില്ല. എന്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു കു ട്ടിണ്ട്. ഇവൾടെ സെയിം പ്രായം. ഒരു പത്ത് ദിവസ്ത്തെ വ്യത്യാസം ഉള്ളു. അവളിതുവരെ അമ്മ പ്പ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറയത്തില്ല. അവള് സംസാരിക്കത്തേ ഇല്ല
ഇത് സംസാരിക്കുകൊക്കെചെയ്യും ഇവരെന്താ അറിയോ, ടി വി നിർത്തിയ വികൃതിയാട്ടും. ര രണ്ടാൺകുട് ട്യാളാണ്. അടിച്ചിട്ട് ങ്ങട്ട് തൽ പിരിയും. ഒന്നര വയസിന്റെ മാറ്റ് റ്റൊള്ളു താത്താൻന്റെ രണ്ട് കുട്ട്യാൾക്കെയ്
ഉം
അടിച്ചിട്ട്ങ്ങട്ട് പിരിയും രണ്ടു, ഭയങ്കര അടിയാണ് ഫോണിന്നേയ് ഫോണും ടി വി ഇല്ലെങ്കി, ഫോണും ടിവി ണ്ടെങ്കിൽ ഞങ്ങള് നല്ലൊരുമേ
ആഹ് അതങ്ങനെ ശീലിപ്പിച്ചിരിക്കുന്നണ്ടാ യിരിക്കും, പക്ഷെ കുറച്ച് ആ പറയാൻ പറ്റത്തില്ല ചെലപ്പം മാറുവായിരിക്കും പക്ഷെ, എന്നാലും അതല്ലേ നല്ലത്, ഇപ്പഴേ ഒക്കെ ശീലിപ്പിക്കാതിരിക്കുന്നയ നല്ലത് ആഹ്
ഉം പിൻ ആഹ് ഐക്കോട്ടെ ശരി എന്നാ